ഹലോ ഹലോ ഹലോ
ആഹ് എന്തായിരുന്നു വിശേഷം
ആഹ് ഹലോ എന്തൊക്കെണ്ട് വിശേഷം നല്ല വിശേഷങ്ങനപോണ് അവിടെയൊ ആ
ആഹ് ഇവിടെം നല്ല വിശേഷവാ എന്നെ വിളിച്ചായിരുന്നോ ആഹ് ഞാന് ഒരത്യാവശ്യത്തിന് വേണ്ടി പോയേക്കുവായിരുന്നു
അതെയോ ആഹ് പിന്നെങ്ങനെയൊണ്ട്
ആഹാ
ആഹ് എവിടേലും വല്ല വേക്കൻസിയൊക്കെ ഒണ്ടേ പറയണേ കിട്ടീല അന്വേഷിച്ചാര്ന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല
ല്ലേ ആഹ്
ആഹ് കിട്ടിയില്ല
അത് ആഹ് എന്ത് ജോലിയാ നോക്കുന്നെ
ഇന്ന ജോലിയെന്നൊന്നുവില്ല എന്തേലുവൊക്ക ചെയ്യാം എന്നോർക്കുവാര്ന്നു
ആഹ് ആഹ് പാസ് ബുക്ക് ഇപ്പൊ വേക്കൻസിയൊക്കെ ഒരുപാട് വെരുന്ന സമയവല്ലേ
ആഹ് ആന്നാപ്പ വരുന്ന സമയാലും നമ്മള് അന്വേഷിക്കുമ്പോ കാണത്തില്ല വല്ല കടേലോ വല്ല എന്തെങ്കിലും ഒരു ചെറിയ ജോലിയെക്കെ ഒന്ന് സംഘടിപ്പിക്കണന്നോർത്തിരിക്കേരുന്നു
ആഹ് ആഹ് അല്ല കടയില് പോവാലോ
ആഹ് കടയിലോ തയ്യല് പഠിച്ചാര്ന്ന് കൊറച്ച് ദെവസത്തേക്കിന് അപ്പ അത് പഠിച്ച് തേലും അത് പൂർത്തീകരിക്കാ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് അതങ്ങനെ ഒഴിവായിപ്പോയി
ആഹ് അതെന്താത് പൂർത്തീകരിച്ചു പഠിക്കാ മേലായിര്ന്നാ
ഓ പൂർത്തീകരിക്കാൻ അന്നേരം പ്രെഗ്നന്റായാരുന്ന് പിന്നെ പഠിച്ചില്ല അതുകൊണ്ട് അതങ്ങനായിപ്പോയി
ആഹ്
ഇനി ഒന്നൂടെ നോക്കണംന്നോർത്തിരിക്കയാ ഇപ്പെല്ലാം റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കൊക്കെ വെല കൊറവായതൊണ്ടേ തയ്യക്കാരടുത്താരും സമീപിക്കത്തില്ല ഇപ്പെല്ലാം ഓഫറുകളല്ലേ
ആഹ്........
അതുകൊണ്ട് തയ്യൽക്കാരട്ത്തൊന്നു ആരുവങ്ങനെ സമീപിക്കുന്നില്ലല്ലോ എന്നാ ഒണ്ട് താനും കാശൊള്ളോരൊക്കെ പോയി തയ്ക്കുന്നു ഒക്കെ ഒണ്ട്
ആഹ് അല്ല സാരി ബ്ലൗസക്കെ തയ് തയ്ക്കാ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നല്ല കിട്ടും
ഏഹ്....
സ സാരി ബ്ലൗസ് തയ്ക്കാനറിയാമെങ്കിലേ അത് തയ്ച്ചു കൊ ഇപ്പം നല്ല കാശ് കിട്ടും. അത് തയ്യക്കൂലി മുന്നൂറ്റമ്പത് രൂപയ ഒരു ബ്ലൗസ് തയ്യ്ക്കുന്നേനിപ്പം.
ആഹ് സാരി ബ്ലൗസിനേ ഉള്ളൂ മെച്ചം.
ഉം. പിന്നാണുങ്ങടെ ഷർട്ട് തയ്ക്കുന്നേന് നല്ല കാശാ.
ആഹ് ആഹ്
ഉം
ആ ഷർട്ടിനും
ഷർട്ടിന് മുന്നൂറ്റിമ്പത് രൂപ ഒരു ഷർട്ട് തയ്ക്കുന്നതിന് മുന്നൂറ്റിമ്പത് രൂപ.
മുന്നൂറ്റമ്പതാ.
ആഹ്
ഉം
ഞാനിവിടെ എന്റെ മോന്റെ തയ്ക്കാൻ കൊടുത്ത മുന്നൂറ്റമ്പത് രൂപയ്ക്കാ യൂണിഫോം ഷർട്ട് തയ്യ്ക്കാൻ കൊടുത്തേ.
ആഹ് ആഹ് ആഹ്
ആ യൂണിഫോം. തുണിയുടെ വിലയാകും തയ്യകൂലി.
തുണിയക്കാളിലും വേണം ഇപ്പൊ അതും വേണം അന്നേരം പിന്നെ ഓർക്ക് വന്നാ പിന്നെത് വേണ്ട
ആഹ് ഓ എന്നാലും ഇപ്പൊ റെഡിമെയ്ഡ് ഷർട്ട് എടുക്കുന്നവര് കുറവാ. മിക്കവരും തയ്പ്പിക്കുവാ. നല്ല തുണി എടുത്തേ അവരവരുടെ ഇഷ്ടത്തിന് നല്ലതുണി എടുത്ത് തയ്പ്പിക്കാനേ
ആ തയ്പ്പ് ശരിയാലും കൊഴപ്പ ഒന്നും ഇല്ല നമുക്ക് റെഡിമേഡ് ആകുമ്പം ഇച്ചിരി വിലക്കുറവും കിട്ടും. തുണിയുടെ കാശ് കൊടുത്താ മതി, ഉം
ഓ ഇവിടൊക്കെ ഭയങ്കര വിലയാണ് ആ പിള്ളേരുടെ ആണുങ്ങടെ ആൺ പിള്ളേരുടെ ഡ്രസ്സിനെല്ലാം ഭയങ്കര വിലയാണ്.
ഇവിടൊക്കെ നല്ല വില കുറവാണ്. തൊണ്ണൂറ്റൊമ്പത് രൂപ മുതല് നൂറ് രൂപ മുതലൊക്കെ കിട്ടും.
ഓ അതൊന്നു ക്വാളിറ്റി കാണത്തില്ല. നല്ല ഷർട്ട് വേണമെങ്കിൽ നല്ല കാശ് തന്നെ എപ്പോഴും കൊടുക്കണേന്നേ. ഇപ്പൊ നമ്മള് നല്ല സാധനം ഒന്നു എടുത്ത് നോക്കിയേ വിലയുള്ള നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ സാധന നല്ല വില കൊടുക്കണം. അത് മേടിച്ചാ ഒണ്ടല്ലോ അതുപോലെ ഈട് നിൽക്കുകയും ചെയ്യും.
ഉം
ഈ വിലക്കുറവ് നമ്മള ലോക്കൽ എടുക്കാൻ പോകുമ്പോ അത് ഇതാന്ന് പറയുമ്പഴത്തേന്ന് ചീത്തയാവും.
ഉം
അങ്ങനെ ഇപ്പ നമ്മടെടുക്കണ ഡ്രസ്സൊക്കെ ഈട് നിക്കാതെ വരുന്നത്. ഈട് നിൽക്കണമെങ്കി നല്ല വില കൊടുക്ക- ടുത്ത് നല്ല കമ്പനി ഡ്രസ് എടുക്കണം.
ആ അതൊക്കെ ശരിയാ. കമ്പനി നിന്ന് എടുക്കണെങ്കിൽ പത്തായിരം രൂപ മേലെ വേണം.
ആ ഇപ്പൊ നല്ലൊരു കമ്പനി ബ്രാന്റഡ്കമ്പനിയുടെ ഒരു ചുരിദാർ എടുക്കണമെങ്കി അല്ല മൂവായിരം രൂപയാ ഏറ്റവും കുറഞ്ഞത്.
ഉം
ആ കമ്പനിയുടെ വിസ്മയ കമ്പനിയുടെ ഒക്കെ അതൊക്കെ എടുത്ത കഴിഞ്ഞാലുണ്ടല്ലോ ആറ് ഏഴ് വർഷമായാലും അതിന്റെ ആ തുണിയിടെ കള ളറും പോവത്തില്ല ആ പുതുമയും മാറ ആ സ്റ്റിച്ചിന് പോലും ഒരു കേടുവരത്തില്ല. അങ്ങനത്തെയാ.
ആ അതൊക്കെ ശരിയാ.
ആഹ് അപ്പൊ നമ്മള് ഏറ്റവും വില കുറഞ്ഞ എടുക്കാൻ പോകുമ്പോ അതിന്റെ അനുസരിച്ച് വരും. നമ്മള് വില കൂടിയാ എടുത്താ നമ്മക്ക് കുറച്ചു നാളുടെ യൂസ് ചെയ്യാം. ചെയ്യാം. അതാണ് വ്യത്യാസം. ഉം.
ആ അതൊക്കെ ശരിയാണ്. അങ്ങനൊക്കെ പിന്നെ നമ്മുടെ സാമ്പത്തികമൊക്കെ നോക്കിയല്ലേ നമ്മള് എടുക്കാൻ പോന്നേ സാമ്പത്തികം ഇച്ചിരി
ആ അത് നമ്മള് സാമ്പത്തികം നോക്കി കുറഞ്ഞതെടുക്കാൻ പോകും അതേ സമയം നമ്മളാ ഒരു വർഷത്തേനും ഒര് ജോഡി ഡ്രെസ്സെടുത്താഅത് നല്ല വൃത്തിയുള്ളെ എടുക്കാണെ അത് അവിടെ നിക്കും
ഉം
സാമ്പത്തികം നോക്കാൻ പോകുന്ന കൊണ്ടാ നമുക്ക് ഈ ദോഷങ്ങള് വരുന്നെ
ആഹ് സാമ്പത്തികം നോക്കി നമ്മള് ചെറ്തെടുക്കുമ്പഴാണ് നമുക്ക് ഇങ്ങനുള്ള വിശ് ഷയങ്ങളൊക്കെ വരുന്നത്
അതെ
ഉം നോക്കാതിരിക്കാനും പറ്റില്ലാത്ത കാലവല്ലേ
പിന്നേ.. ഇന്നത്തെ കാലത്ത് വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ മാസ വരുമാനം ഉള്ളവർക്ക് ഭയങ്കര ആഹ് മാസ വരുമാനം കൊണ്ട് നിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാ പോന്നെ. വരുമാനം കൂടുതൽ വേണം
ആഹ് അതുകൊണ്ടാ
വേറെ എന്നാ
വേറെ നല്ല വിശേഷം, ഇങ്ങനെ പോവുന്നു, ഭക്ഷണൊക്കെ ആയോ
ഇല്ല ഭക്ഷണമൊന്നും ആയില്ല ഭക്ഷണമൊക്കെ ആഹ് അത്യാവശ്യത്തിനുള്ളതൊക്കെ ഇരിപ്പുണ്ട്
ആഹ്
ഉം
പിന്നെ
പിന്നോരോ വേറെ ശകലം പരിപാടികളിലൊക്കെയായിരുന്നു
ആഹാ കൃഷിയൊക്കെയുണ്ടോ
ഏഹ്
കൃഷിയും കാര്യങ്ങളൊക്കെയുണ്ടോ
ആഹ് കൃഷി എനിക്കഞ്ചാറ് ചെടികളൊക്കെയുണ്ട്
ആഹ് പച്ചക്കറി തൈകളൊക്കെ ഉണ്ടോ
ആഹ് ഉണ്ട് എല്ലാം ഞാൻ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ചെടികള് കൂടുതലും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നെ
ആഹ്
ഉം എല്ലാ കൂട്ടങ്ങളും അത്യാവശ്യത്തിനുള്ള ഇത് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്
ആഹ് പച്ചക്കറികള് പിടിപ്പിക്കണം. പിടിപ്പിച്ച് കഴിഞ്ഞാ
ഉം
ഇപ്പഴത്തെ പിള്ളേർക്ക് വേണ്ടല്ലോ പച്ചക്കറികള്
അതെ അവർക്കെറച്ചിയും മീനും ഫാസ്റ്റ് ഫുഡും മാത്രം മതിയല്ലോ
ഇപ്പഴത്തെ പിള്ളേരാരും മീൻകറിയൊ എറച്ചിക്കറിയോ മീൻകറിയോ ഒണ്ടായാലേ ചോറുണ്ണു അല്ലാതെ അവർക്ക് ക്ക് അതെയല്ലേ
അതെ, മീനും എറച്ചിയും അല്ലാതൊന്നും വേണ്ട
പച്ചക്കറികള് യൂസ് ചെയ്യത്തില്ലവന് അപ്പൊ
ക്യാൻ നമ്മള് തന്നെയുള്ളൂ കഴിക്കാൻ
ആഹ് ഞാനിവിടെ പച്ചക്കറി ഉണ്ടാക്കുമ്പൊ ഇവിടെ പച്ചക്കറി വെച്ചാല് എന്റെ അമ്മ പോലും കൂട്ടത്തില്ല ആഹ് അമ്മ കാണാനും വയ വയേത് പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കണം ന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ അവിടെ ആഹ് പയറ് തോരം വെച്ചാലോ കടലക്കറി വെച്ചാലോ ഗ്രീൻ പീസ് ഒക്കെ എടുത്താലോ ഒക്കെ അടുത്താല ആരും കൂട്ടത്തില്ല എല്ലാരും അവിടെ വെച്ച് ചച്ച വച്ച എടുത്തായിട്ട് അമ്മയാണെ തൊട്ട് കൂട്ടാൻ എടുത്തേച്ച് ബാക്കി അവിടെ വെച്ചേക്കും അതെല്ലാം ഞാനാതിന്ന് തീർക്ക്ന്നേ
ആഹ് ആഹ്
ആഹ് അതാ ഏഹ് ഞാനും കൂട്ടത്തില്ല എന്നിട്ട് കാല് വയ്യ കൈ വയ്യ എന്ന് പറയാപോ കാണിച്ചിട്ട് ഇപ്പ കഴിക്കാൻ പറയാൻ പറാനോ ഏഹ് അതൊന്നും കഴിക്കാൻ പറ്റത്തില്ലാന്ന് എന്തെയ്യാനാ
ആഹ്
സാധനങ്ങൾ ആരും ഉപയോഗിക്കത്തില്ല ഇതെല്ലാം നമ്മൾ തന്നെ ഇടണം പച്ചക്കറി വേറെ നെയ്ച്ചോറിനും അതന്നെ ഇവടെ പച്ചക്കറി കറി വെക്കാമെങ്കിൽ ഞാൻ കൂട്ടണം ഇവര ആരും കറി കൂട്ടുന്നില്ലേ എല്ലാരും ഇച്ചിരിച്ചി ഓരോ സ്പൂൺ എടുത്തൊണ്ട് എന്നിട്ട് പിന്നെ അവർക്ക് പരാതി യുള്ളൂ അത് അങ്ങനെയായി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആരും കഴിക്കില്ല
ഉം
അതൊക്കെ ഒരുപാട് ഇപ്പോ വെജിറ്റബിൾസും അങ്ങനൊക്കെള്ളാം കഴിക്കേണ്ട സമയാ
ആഹ് ഇവിടിം ഇതൊക്കെ തന്നെയാണ് ആരും കഴിക്കത്തില്ല ഞാനേ ഉള്ളൂ കഴിക്കാൻ അത് കാരണം കൊണ്ട് വെക്കാനും ഒരു താല്പര്യ ഇല്ല ഇപ്പൊ
നമ്മള് പ പച്ചക്കറികളൊക്കെ വെച്ച് കഴിപ്പിക്കണം എല്ലാവർക്കും പച്ചക്കറികൾ കഴിക്കണം വെജിറ്റബിൾസൊക്കെ നമ്മള് ചോറൊക്കെ കഴിക്കുന്നതിന് അരി ആഹാരം കൊറച്ചോണ്ട് ബാക്കിയുള്ള തെല്ലം വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കണം ആഹ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ആരും കേൾക്കത്തില്ല പറഞ്ഞാലും കേൾക്കത്തില്ല
ഉം അതൊന്നും ആരും ഇപ്പൊ ഇന്നത്തെ കാലത്ത് പിള്ളോരെയൊന്നും പറഞ്ഞഅനുസരിപ്പിക്കാനൊന്നും പറ്റൂല്ല
ആഹ് പിള്ളേരെ തല്ലാനും പറ്റത്തില്ലായി ഇന്നത്തെ പിള്ളേരെ ഇന്നത്തെ പിള്ളേർക്ക് തള്ളേം തന്തേ എടുത്തിട്ട് അടിക്കുമ്പോ തല്ലാൻ പോവാ
ഉം
അതാ പിന്നെ തള്ളയടച്ച് തന്ത അടിച്ചെന്ന് പറഞ്ഞ് കൊണ്ട് കേസ് കൊടുക്കും പിന്നെ ജയില്
ആഹ് ആഹ്, അതൊക്കെശരിയ ആന്നൊക്കെയാ കാലം പോയ പോക്കാ
ആഹ് അതെ എല്ലാം മാറി പോകും ആഹ്
ടെക്നോളജി ഒക്കെ വളർന്നപ്പം
ആഹ് ഇന്നത്തെ പിള്ളേർക്ക് ഫോണ് മതിയല്ലോ ഫോണിനകത്ത് കാണുക അത് മാത്രം മതി അതിനകത്ത് എന്തോ ഫുഡ് കാണുന്നാ അത് കഴിക്കാ
ആഹ്
ആയിരം രൂപയയാലും രണ്ടായിരം രൂപയായാലും ആ ഫുഡ് കണ്ട അത് മേടിച്ച് കഴിക്കുക അതിനകത്ത് എന്തോ വെഷണ്ടെന്നോ അല്ല ഒന്നും നോട്ടോല്ല
ആഹ്
അതൊക്കെ തന്നെ ദോഷമാണ്
ആഹ്
ഈ പിള്ളാർക്ക് ഈ മന്തിയൊന്നും പുറത്തൂന്ന് മേടിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞാ കേക്കത്തില്ലാരും
പിള്ളാർക്കതുമതി
ആഹ് അത് മേടിച്ച് കൊടുക്കാൻ പാടില്ല
ഉം
ഉം എന്നാ പിന്നെ ശരി
ശരി എന്ന ശരിയെന്നാ